നമസ്കാരുണ്ടേ കേക്കുന്നുണ്ട് ന്ന്ക്ക് എന്തുണ്ട് വിശേഷങ്ങളൊക്കെ ഉം സുഖായിട്ടിരിക്കുന്നു മഴയൊക്കെ ഇണ്ടോ ആ സുഖാണ്
ആഹ് മഴ ഇവടെ രാ വിലെ ഒന്ന് ഇണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ മഴ ഇല്ല
ആ ഇപ്പൊ ഇവിടെ നല്ല മഴയാണ് ആഹ് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുവാണ് ഞായറാഴ്ചല്ലേ
അതെ ഇപ്പൊ കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവുല്ലോ
കുട്ടികളൊക്കെ വീട്ടിലൊണ്ട് ആ
ആ എനിക്കുണ്ട് പത്ത് മാസം എന്റെ ബേബിക്ക് ഇപ്പ പത്ത് പത്ത് പതി നൊന്നാമത്തെ മാസത്തിക്ക് കടന്നു അപ്പൊ അവളെ ഉറക്കീട്ട് ഞാനിങ്ങനെ ഇരിക്കാണ് അപ്പോ അങ്ങനെ വിളിച്ചതാന്ന് പിന്നെ എങ്ങനെ ന്ന് എന്തൊക്കെയാ സ്പെഷ്യല് ഇണ്ടാക്കിയാ
ഏഷ്യാഡെ ഏഷ്യാട് എല്ലിൻ കപ്പേം
അത് എന്താ അങ്ങനെപറഞ്ഞാല് എല്ലോ
ആ ആ മൊഴനെഞ്ചിട്ട് ബീഫിന്റെ കപ്പ കഴിക്കില്ലേ
ആ ആ ഞങ്ങള് പറയാതിന് മറ്റേ പൂ എന്താ ബിരിയാണിക്ക പ്പ ബിരിയാണി.
കപ്പ ബിരിയാണീന്ന് പറയും. ഇവിടെ ഇങ്ങനെയാതിന് പറയണെ. ജില്ലയുടെ പ്രത്യേകതയായിരിക്കാം. ആ മസാലയൊക്കെ ഇട്ട് നോർമലി കറി വെക്കുന്ന പോലെ നന്നായിട്ട് വെച്ചിട്ട് അത് കപ്പയ്ക്ക് അത് ഡയറക്ട് ഇട്ട് ഇളക്കുന്നെ.
ആ അത് സെയിം മെത്തേഡ് തന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യണേ. ചിക്കൻ കൊണ്ട് ഉണ്ടാക്കാറുണ്ട്. പിന്നെ അതിന് നമ്മള് പറയും ഏ ഇത് എന്താ പറയാ പൂളായെറ ച്ചുംപൂളി ഇറച്ചീംപൂളിന്നൊക്കെ പറയും. പിന്നെ ചെലേ ഭാഗത്തേക്ക് നാ കപ്പ ബിരിയാണിന്നാറ എറച്ചിം പോളിന്നാണ് ഞങ്ങള് പറയല്. അതെ ഇങ്ങളാ പേര് പറഞ്ഞപ്പെ എനിയ്ക്ക് ബത്തരി പത്തിരാ
ഏഷ്യടന്ന് പറയും കപ്പ ച്ചു കൂടെ ട്രഡീഷ് രാവില ചോറുണ്ടായിരുന്നു കൂടെ രാ
ആ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കഴിക്ക
ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പൊ പിന്നെയും കൂടുതലല്ലേ ഉണ്ടാക്കിയത്. തീരണ്ടേ. അപ്പൊ ഉച്ചയ്ക്കും കഴിച്ചു.
ആ ആ നിങ്ങള് ഞായറാഴ്ച ആയിരിക്കും സ്പെഷ്യല് ഉണ്ടാക്ക അല്ലേ.
ഞായറാഴ്ചയല്ലേ അപ്പൊ പിള്ളോരാ വ
അതെ അതെ അതെ അതെ അതെ ഞാനും പിന്നെ ബ്രൗണി ണ്ടാക്കി. ബ്രൗണി കേക്കല്ലെ ഇപ്പ ട്രൻഡിങ് ഇയ്ക്ക് ആദ്യം ഭയങ്കര ഇഷ്ടാണ്. കുക്കിങ്ങിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് ഞാന്
സി പി പറയൂ.
ബ്രൗണി കേക്ക് എന്ന് പറന്നാല് നമ്മള് സിമ്പിൾ ആണ്. നമ്മ ക്ക് ബീറ്ററൊന്നും വേണന്നില്ല. പക്ഷെ എന്റെറ അടുത്ത് ബീറ്റർ ഉണ്ടായതോണ്ട് ഞാൻ യൂസാക്കുന്നന്നേ ഉള്ളൂ. ഓവൻ ഇവിടെണ്ട്. അതൊകൊണ്ട് ഒവൻ യൂസ് ആക്കുന്നേയാ. ഓവൻ്റൊന്നും ആവശ്യ ഇല്ല. അത് ന്ന് വെച്ചാല് കുറച്ച് അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. നമുക്ക് ച്ച് ഇതിനൊക്കെ അതായത് ഉം ഇപ്പഞ്ഞൂറ് രൂപ മോൻറെ അടുത്ത് കൊടുത്തയച്ചിട്ട് പന്ത്രണ്ട് രൂപേ വാ ക്കി ഉള്ളു ആ കാരണം ന്താച്ചാല് ഞാാന് പിന്നെ ണ്ടാക്കാത ഞാൻ കേക്കൊക്കെ ണ്ടാക്കുന്ന ആൾ തന്നെയായിരുന്നു പിന്നെ ആദ്യൊ ാ സെൽരിയുന്നു സെയില് ചെയ്തില്ല കൊറച്ച് മുന്നേ ഞാൻ ക്കെ ഇതിപ്പോ ചെറിയ ബേബിയൊണ്ടായെന്റ ക്ഷീണം ഒന്നും ഏറ്റടുട്ടൊന്നുമില്ല
ആ കുഞ്ഞനായിട്ട് പാടായിരിക്കും
ആ കുഞ്ഞിനിറ്റു പാട അതുഅല്ല വീ വീലമ്മളിപ്പോ കുഞ്ഞും ഞാനും ഹസ്ബന്റും ഒക്കെ മാത്രേ ഉള്ളൂ അപ്പം വീട്ടിൽ വേറാരും ഇല്ല ഉമ്മേം ഉപ്പേം നമ്മള് തരവാട്ട്ന്ന് വറെ മാറി താമസി ക്കില്ലെ അപ്പൊ ആ അതൊണ്ട് അങ്ങനത്തെരു പ്രശ്നണ്ട് അപ്പൊ അങ്ങനെ ആയതൊണ്ട് രണ്ട് കുട്ടികളുണ്ടെക്ക് മൂന്നാമത്തെ കുട്ടിയാണ് ചെറിയ ബേബി
ചെറിയ രീതിള്ളത് ആ ഹാ
അപ്പൊ അങ്ങനെയാണെന്ന് പ അപ്പൊ നഞമ്മളതീക് കോമ്പൗണ്ട് എന്താ പറയാ ബ്ലാക്ക് കോമ്പൗണ്ടില്ലേ ഡാർക്ക് ചോക്ലേറ്റിന്റെ കോമ്പൗണ്ടാണ് ഞാൻ വാങ്ങിയത്.
കൊക്കോ പൊടിന്ന് പറയാം അല്ലെ
ടി ഉണ്ട് കൊക്ക പൗഡർ വേറെ ചോക്ലേറ്റ് വേറെ അതായത് മറ്റേ ഡാർക്ക് ചോക്ലേറ്റ് തന്നെയാണ് ഇതിക്ക് ഒറിജിനൽ ആ ഒരു ഡ്രൗണിൻ്റെ ടേസ്റ്റ് വരണമെങ്കിൽ അതോ അപ്പോൾ നമ്മളിപ്പോൾ ഒരു റേഷഷ്യോ കണക്കെക്കണമെങ്കിൽ ബ ബ പിന്നെ ബട്ട്ട്രാ ആണ ഒക്കെ ക്യാഷുള്ള സംഭവങ്ങളാണ് ഇതീക്ക് വേണ്ടത് പക്ഷെ സിമ്പിളാണ് സംഭവം കാശ് കുറച്ച് ഇറക്കിയാലും വട്ടർ മുളക് നൂറ് ഗ്രാം എടുക്ക ണ്ടെങ്കിൽ ശരിക് ക്കും ഇതിന്റെ റേഷ്യോ അനുസരി ച്ച് ഇരുന്നൂറ് ഗ്രാമ് ഞമ്മളെ ഏ ഡാർക്ക്‌ ചോക്ലേറ്റ് ചേർക്കണമെന്നുള്ളതാ ണേ പിന്നെ നമ്മടെ വീട്ടത്തൊക്കെ ആവുമ്പോ ഞാന് ഒന്ന് കൂട കൊറച്ചിട്ട് ഞാനൊരു നൂറ്റമ്പത് ഗ്രാമൊക്കെ എടുത്തിട്ടുള്ളൂ ഡാർക്ക് ചോക്ലേറ്റ് ബട്ടറ് നൂറ് തന്നെ എടുത്ത്ക്ക്ണ് നല്ല ടെസ്റ്റ് ഉണ്ടാവുല്ലോന്ന് വിചാരിച്ചു അത് അത് രണ്ടും കൂടെ ആദ്യ ആദ്യന്നെ ഡബിൾ ബോയില് ചെയ്തിട്ട് മെൽറ്റ് ചെയ്യാ മെൽറ്റ് ചെയ്ത് വെക്കാ പിന്നെ ഒരു രണ്ട് മു ട്ട മതി കടയത്തെ മുട്ടക്കേ ആണെങ്ങെ രണ്ടു മുട്ട, വീട്ടിത്തെ മുട്ടയാണെങ്കി ഞാൻ മൂന്ന് മുട്ട ചേർക്കും. കടയത്തെ മുട്ടായായതുകൊണ്ട് രണ്ട് മുട്ട ചേർ അതിക്ക് ഷുഗറ് മു മുക്കാൽ കപ്പ് ഷുഗറ് പൊടിച്ച് പൊടി ച്ചിട്ടു തന്നെ ചേർ അതാണ് അതിന്റെ ഇംപോർട്ടന്റ്, ഷുഗറ് പൊടിച്ചിട്ട് തന്നെ ചേർ ക്കുമ്പോ ആണ് അതിന്റെ ആ ബ്രൗണിന്റെ മേലെ ഇള്ള ഒരു ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു വര ണ്ട ഭൂമി പോൽത്തെ സംഭ
ആ അതെ അതെ അതെ അതെ അതാണ് കഴിഞ്ഞ ദിവസം എന്റെ മോൻ പ ഞ്ഞ് ഒണ്ടാക്കണന്ന് പറഞ്ഞ് ഒണ്ടാക്കി ഞങ്ങളത് കൊളാക്കി.
ആ അത് കറക്റ്റ് അത് വരാത്തത് ഇതാണ് ഷുഗറ് നമ്മള് മെ പൊടിച്ച് ചേർത് ത്താല് ആ ഒരു സംഭവം വരൂ.
വരുള്ളൂ
ഷുഗറ് നമ്മള് സാധാരണ നമ്മള് ബീറ്റ് ചെയ്യല്ലേന്ന് വിചാരിച്ചിട്ട് പഞ്ചസാര അങ്ങനെ ഡയറക്ട് ഇട്ടുകൊടുക്കും.
ഇല്ല ഞാൻ പൊടിച്ചിട്ട് ജസ്റ്റ് കേക്ക് പോലെ എല്ലാ സംഭവും സെറ്റിൽഡ് ആയി, അതിന്റെ മേളിലോട്ടാണ് ചെയ്യാൻ നോക്കിയത്.
ആ ഞാനിങ്ങനെ ചെയ്തത് ആദ്യം ഇത് മെൽറ്റ് ചെയ്ത് വെച്ചു ഇത് മെൽറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞാന് പിന്നെ ഷുഗറ് പൊടിച്ച് മുക്കാൽ കപ്പ് ഷുഗറ് പൊടിച്ച് മൂന്ന് ഞാൻ ഇമ്മടെ വീട്ടത്തെ മുട്ട എടുത്തോണ്ട് ചെറിയ മു മുട്ടയാണ്. അപ്പൊ മൂന്ന് മുട്ട എടുത്തു അത് എന്നിട്ട് ഈ പിന്നെ ഒരു ടീസ് പൂൺ വാനില എസൻസ് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു, പിന്നെ എഗ്ഗ് ബീറ്ററോണ്ടാ ഞാൻ ചെയ്തേ, പക്ഷെ അത്ര ഒന്നും ചെയ്യണ്ട ആവശ്യല്ല. ഒന്നാക്കിടുത്ത് എന്നിട്ട് അയി ക്ക് അയിന്റെ മോളില് ഒരു അരിപ്പ് വെച്ചിട്ട് അതിയ്ക്ക് ഒരു ഏഹ് മുക്കാൽ കപ്പ് ഫ്ലോർ മുക്കാകപ്പെടുത്ത് മൈദ എന്നിട്ട് കാൽ കാൽ ഭാഗം ഏഹ് പിന്നെ കൊകൊക്കോ പൗഡറെടു ഡാർക്ക് കൊക്കോ പൗഡർ വാങ്ങിയി അത് ഇട്ടിട്ട് ഫില്ലാക്കി അങ്ങനെ ഒരു കപ്പ് രണ്ടും കൂടെ ഒരു കപ്പ് ആക്കിയത് ഒരു കാ ഭാഗം കോകോ കോകോ പൗഡറും മുക്കാ ഭാഗം ഫ്ലോരോട്ട് ആക്കിയിട്ട് അതാക്കി അയ്ക്ക് ഒരു നുള്ള് ഉപ്പ് ഇട്ട് പിന്നെ അധിക്ക് ഞാൻ ഇട്ടത് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് ക്കണ് ഒരു നുള്ള് ചൽ കയ്യോണ്ട് നമ്മള ഇങ്ങനെ നുള്ളാക്കിടുല്ലേ അത്രേ എടുത്തിട്ടുള്ളൂ കാരണം ഓവർ പൊന്തിരുതല്ലോ ഇത് അപ്പോഅങ്ങനെ ആ ക്കി പിന്നെ അത് ആക്കിയിട്ട് അതിക്ക് അരിചാണ്ട് ഇട്ട് കൊടുത്ത് ഇളക്ക മിക്സാക്കി അതാണ് ഞാൻ ചേർത്തിട്ടുള്ളു പിന്നേം ചേർത്തിട്ട് ഞാൻ പിന്നെ ചെയ്തൊരു പണി എന്താന്ന് വെച്ചാൽ ആദ്യം ഒരു അത് കുറച്ച് മാവ് എന്ത ചെയത് ഈ ടിന്നുണ്ടല്ലോ കേക്ക് ടിന്നിക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അതിന്റെ ഏ ഏടെ ചിറ്റൂറ് ഞാൻ ഡയറി മിൽക്ക് കൊടു ന്നിട്ട് ചെറി ചെറിയ ങ്ങനെ കഷ്ണം കഷ്ണംമാക്കി ഇട്ട് കൊടുത്ത് കൊറച്ചും ആ കൊറച്ച് വി ഏ ഇതാക്കിട്ട് എന്നിട്ട് വീണ്ടും ഏന്തായതിന് മുക്ളില് വീണ്ടും ബാക്കി മാവ് ഒഴിച്ച് കൊടുത്തു ബാറ്ററി ബാക്കി ഒഴിച്ചു കൊടുത്തിട്ട് സ്പൂൺ കൊണ്ട് എല്ലാടുത്തും ആക്കിയിട്ട് അതിന്റെ മേലിം എങ്ങനെ ഡരിമിക്ക് കു ത്തി കൊടുത്തിട്ട് ള്ളള്ക്ക് താത്തി കൊടുത്ത് സ്പൂണുംണ്ട് അങ്ങനെ ഞാൻ ചെയ്തിട്ടാണ് ബേ ക്കത് ഞാൻ പിന്നെ ഒരു നൂറ്റി അറുപത് ഡിഗ്രിയിലൊക്കെ വച്ചിട്ട് പിന്നെ ഒരു നാ മുപ്പത് മു മുപ്പത് മിനിറ്റ്യായപ്പാ അത്ര വേണ്ടി വന്നിട്ടില്ലഎനിക്ക് എന്റെ ഓവനിക്ക് ഒ ടി ജി ഓവനാണ് അപ്പൊ ഒരു മുപ്പത് മിനിറ്റ് ആയപേന അത് ബേ കൈസ് സംഭവൊക്കെ അത്ങ്ങനെ കണ്ടപ്പോ ഞാന് ഇവിടെ നോക്ക ഇത് തുള്ളി കളിക്ക കാരണം നാ ഒരു എന്താ പറയുക വരണ്ട ഭൂമി ഇല്ലേ അത് ഈ കേക്ക്മ്മെ വരാനാണ് അതാണ് സക്സസ്സ് പിന്നെ അത് മുറിച്ച് നോക്കുമ്പോ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒര് ക് ക്രീമി ഗോളത്തില് ഒ ഇങ്ങനെ വന്നപ്പോ അത് എനിക്ക് ഭയങ്കരായിട്ട് കുട്ടികള് ഭയങ്കര അപ്പ തന്നെ തീർത്ത് സംഭവം അപ്പോ ഞാൻ ചെല വീഡിയോലൊ കണ്ട്ക്ണ് അതിന്റെ മേലെ ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഒക്കെ വെച്ച് കഴിക്കുന്നത് അപ്പൊ തന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞ് ഇവര്
ശരിക്കും ഈ കോള് കഴിഞ്ഞാലും എനിക്ക് ആ വാട്സആപ്പിൽ അതിന്റെ റെസിപ്പി ഒന്നയ ച്ച്തരണം കേട്ടോ
ആഹ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ ഞാന് എന്തി ചെയ്യ ഫോണില് ഞാൻ ഫോട്ടോ കാണിച്ചെരണ്ട് ഞാൻ ത് എങ്ങനെ ആയി എന്നുള്ളത് പിന്നെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ എന്റെ അട് ത് മോൾഡ് റൗണ്ട് മോൾഡ് ആണ്ള്ളത് ഇനിയിപ്പോ ഞാന് ഓർഡർ ചെയ്തിട്ട്ണ്ട് ഓലൈൻ ഓഡ ർ ചെയ്തിട്ട്ണ്ട് സ്കൊയർ മോൾ അത് വന്നിട്ട് ഒന്നും കൂടെ ട്രൈ ആക്കണം അപ്പോ റൗണ്ട് മോൾഡ് ഉണ്ടായത് കൊണ്ട് എനിക്ക് റൗണ്ടിലാണ് സാധനം പക്ഷെ സംഭവം സെറ്റായി ഇവിടെ എന്താ പറയാ ഞാന് പൊറത്ത്ന്ന് കഴിച്ച ആ ഒരു ബ്രൗണിയുടെ ഇത് ടേസ്റ്റ് വന്നത് മക്ക ളും ഹസ്ബൻ്റും പിന്നെ തറവാട്ട്ക്ക് കൊടുത്തയച്ച പ്പോ അവരൊക്കെ ഫീ ഫീഡ്ബാക്ക് വാട്സആപ്പിൽ അവര് അയച്ച് തരേം ചെയ്ത് അതൊക്കെ ആയപ്പോ എനിക്ക് ഭയങ്ക ഒന്നാമത് ഞാൻ ഇതിന്റെ ലുക്ക് കണ്ടപ്പോ എനിക്ക് സമാധാനമായിട്ടുള്ളു അത് ടെൻഷനായിരുന്നു എങ്ങനൊക്കെയ ഇതുപേലെ ആവു ഫസ്റ്റ്ടൈമാണ് ബ്രൗണി ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഒന്ന് അറിയാൻ
അതിന്റെ ഒരു റെസിപ്പീ റെസിപ്പീ കറക്റ്റ് ആയിട്ട് അതിന്റെ മെഷറൂം കാര്യങ്ങളും എല്ലാം വെച്ചോണ്ട്നിക്ക് തരണെ
ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും ഞാന് ഇട്ട്തരൂം അപ്പൊ നിങ്ങള് കേൾ കുക്ക് ഉണ്ടാക്കാറുണ്ടോ ബർത്തേഡേക്ക്
ഇല്ല ഞാൻ അങ്ങനെ ഇവിടെ ഉണ്ടാക്കാറില്ല പക്ഷെ കൊച്ചുങ്ങളില കൊച്ചിന് പറഞ്ഞിട്ട് അന്ന്ഞാൻ ശ്രമിച്ച വച്ച് നോക്കി പക്ഷെ അത് പരാജയപ്പെട്ടു
വീട്ടില് ഓവൻ ഉണ്ടോ
ഓവനില്ല അപ്പൊ ഞങ്ങളടെ തറവാട്ടിലുണ്ട് അപ്പൊ അവിടെ കൊണ്ട് വച്ചാൽ മതിലോ
ആ അതെ അതെ അതെ അതെ പ്രീ ഹിറ്റ് ചെയ്യാൻ മറക്ക കരുത് ഇനിയിപ്പ അതിന്റെറ ഒന്ന് ആവശ്യില്ല ഞാനിപ്പോ കേക്ക് ഞാന് ആദ്യം എന്റെ കല്യാണം കഴിഞ്ഞ ഉടനെ ആ ഉടനെ കേക്ക് സെയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ചെയ്തിട്ടില്ല ഞാന് സ്കൂൾ പഠിക്കുമ്പോ തന്നെ അന്നൊന്നും കയ്യിൽ ഫോണില്ല അന്ന് നമ്മളെ മനോരമ അയച്ചപ്പതിപ്പ് പറയാല് അന്ന് നിക്കറിയുമോ ആഴ്ചയിൽ കിട്ടുന്ന ഒരു മനോരമ എന്ന് അത് ഉമ്മാനെ കാണാതെ കു കുട്ടികൾ ഞങ്ങളെല്ലാരും കൂടെ പിരിച്ചിട്ട് പൈസ എടുത്തിട്ട് അത് വാങ്ങുമായിരുന്നു അതിനത്ര അഞ്ച് രൂപ ആറ് രൂപ അങ്ങനെ എന്തോ തോന്നണേ ആ എന്നിട്ട് അതീന്ന് ഈ ഇതിലണ്ടാവല്ലോ ഞാൻ വാങ്ങണതിന്റെ മെയിൻ ലക്ഷ്യംഒന്ന് നോവൽ വായി രണ്ടാമത്തെ ലക്ഷ്യം എനിക്കന്ന് വെച്ചാല് ഒരു നോട്ട്ബുക്ക് ഉണ്ട് എനിക്ക് ആ നോട്ട്ബുക്കിൽ ഇതിലുണ്ടോ ഒരു പേജിലുണ്ടാവും പാചകം അപ്പൊ അതൊന്ന് എഴുതി ഒട്ട ഒട്ടിക്കാന് എന്നിട്ട് അത് എടുത്തിട്ട് എഴുതി ഒട്ടിച്ച നോട്ട് ബുക്ക് ഫുള്ള് ആവും പിന്നെ അന്ന് ടി വിൽ ഉണ്ടായിരുന്ന ഒരു പന്ത്രണ്ടരയ്ക്കൊരു കുക്കറി ഷോ ആ് മറ്റേ ഒരു ഒരു ആ കറക് റ്റ് പന്ത്രണ്ടരാഉമ്പൊ ഞാന് ഇരിക്കു നോട്ട്ബുക്പേനെ ആയിട്ട് അന്നേ എനിക്കിഷ് ചെൽത് സംഭവമാണ് കുക്കിംഗ് അറിയുന്നെ ഇന്ന് അതൊരുആ അതെ അതെ ഇപ്പപ്പന്നെ ഹസ്ബൻഡ് എപ്പഴും പറയുന്നെ മു ത് കേക്ക് സെയിലെ യ്തൂടെ എന്തെങ്കിലും കു ക്കിംഗ് ചെയ്തിട്ട് പ്പ അലീസൊക്കെ ഞാൻ നന്നായി ണ്ടാക്കാറ്ണ്ട് കാരണം എനിക്കി ഫാമിലിന്റെ ഉള്ള്ന്ന് ഫീഡ്ബാക്ക് കിട്ടുന്ന സംഭവം അലീസ കലത്തപ്പം അങ്ങൻത്തേ പിന്നെ കേക്ക് ഇതൊ ക്കേണ് അപ്പം ഞാന് ഇന്ന് വി ചാരിക്ക്ണ്ട് മോളൊന്ന് വലുതായാല് ഇതൊരു ബിസിനസാക്കി
ഇതൊരു ബിസ്നസിലോട്ട് മാറ്റാൻ പറ്റോള്ളൂ. എന്തായാലും കൂടിപ്പോയാ ഇഞ്ഞ്പ്പൊരു ഒരു വർഷംകൊന്റാ ഒന്നൊന്നര വർഷൂനെ കഴിഞ്ഞാ പോരേ ഏഹ് പ്ലസ്
അതെ അതെ അതെ അതെ അതെ അതെ അവളൊന്നങ്ങട് ഒന്ന് ഓക്കെ ആയി ട്ടാല് അമ്മക്ക് അപ്പ ഓള കൂടെ നടക്കണ്ടെ ടൈമല്ലേ
ഇന്നാ ഞ്ഞമ്മക്കീ പിന്നീട് വിളിക്കാം ടൈം സമയം നോക്കി ഓക്കെ ഓ ക്കെ ശരി
ഓക്കെ ഓക്കെ